ഹലോ
ഹലോ
ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ
ആഹ് സുഖം തന്നെ
ഭക്ഷണമൊക്കെ കഴിച്ചു കെടന്നോ?
കെടന്നിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നാണ് ഓരോന്ന് ഇങ്ങനെ ആലോചി- വെറുതെ സമയ കളയ ഫോണ് കളിച്ചിട്ടേ
ആഹ്
ആഹ് നിങ്ങള് കെടക്കാനായാ?
ആഹ് കെടക്കാനായി അപ്പൊ ഫോണ് എടുത്തൊന്ന് നോക്കിയതാ
ഹും വെറുതെ വിളിച്ചാണോ
ആഹ് അല്ല ഞാനേ വീട് പണി നടന്നോണ്ടിരിക്കുന്നു അത് ഞങ്ങിപ്പടുത്ത് വീട് പണി കഴിഞ്ഞ്- കുറ്റൂസൊക്കെ കഴിഞ്ഞുന്ന് പറഞ്ഞത് കേട്ടെ അപ്പൊ എനിക്ക് കൊറച്ച് വീട്- പണിനെ കൊറച്ച് കൊറച്ച് ഐഡിയകളൊക്കെ പറഞ് തന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു
ആഹ് ഇപ്പ എന്തെന്നായിരുന്നു വീട്ടുപണിയാ നടക്കുന്ന ഞാൻ അറിഞ്ഞിരുന്നത് മുന്നേ- വിളിച്ചപ്പോ പറഞ്ഞിരുന്നു കഴിഞ്ഞിക്കില്ല അല്ലേ പണി
ഇല്ല കഴിഞ്ഞട്ടില്ല
ആഹ് ഇപ്പ എന്തൊന്നാ ചെയ്യുന്നത്?
വാർക്ക കഴിച്ച അവിടെ ഇട്ടിക്കയായിരുന്നു പിന്നെ പൈസയുടെ കൊറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴ- പിന്നെ അവിടെ ഇട്ടു പിന്നെ- ഇപ്പൊ നിക്കാനുള്ള വീട് ഇണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയില് പോകണ്ടായി അപ്പൊ പിന്നെ കടം മേടി - ച്ച് വച്ചിട്ടൊന്നും കഷ്ടപ്പെട്ട് വെക്കണ്ട വിചാരിച്ചിട്ട്-
ആഹ് അതൊരു നല്ല കാര്യാണ് എന്ത്- എത്ര ബുദ്ധിമുട്ട് വന്നാലും കടം മേടിക്കാത്തത് തന്നെ ആയിരിക്കും നല്ലത് കാ- കടം മേടിച്ചിട്ട് പിന്നെ പെട്ടെന്നു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആ കടം മേടിച്ച തിരി- തിരിച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറും അപ്പൊ ഉള്ള പൈസക്ക് തന്നെ അടി പൊളിക്കാൻ ആക്കാൻ നോക്കാം നമുക്ക്- കേറി താമസിക്കാൻ പറ്റുന്ന രീതിലാക്കാത്ത
ആഹ് പിന്നെപ്പോ ബുദ്ധിമുട്ടില്ലാണ്ട് നിക്കേണ്ട രീതിൽ അടച്ചുറുപ്പുള്ള ഒരു വീടുണ്ടായിരുന്നു അവിടെന്ന് തരുന്നത് അപ്പൊ പിന്നെ- കടമേടിച്ച ചെയ്യണ്ടന്നുള്ള രീതില് അപ്പോ പിന്നെ ഇപ്പ കൊറച്ച് ക്യാഷ് ചി- ട്ടിയൊക്കെ കൂടിയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു
ആഹ് അപ്പൊ ഇപ്പൊ ഉഷാറായിട്ട് നടക്കുന്നുണ്ടാ പണിയൊക്കെ-
ആഹ് ഇപ്പൊ ഉഷാറായിട്ട് നടക്കണുണ്ട് അപ്പൊ ഇനിയിപ്പ വീടിന്റെ- ഇന്റീരിയർ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടീട്ടുള്ളത് നോക്കുവേ അപ്പൊ നിങ്ങളുടെ വീട്ടിലെ അതൊക്കെ നല്ല- ഭംഗില് ചെയ്ത് വെച്ചിട്ടുണ്ട്ന്ന് പറഞ്ഞു കേട്ടു ഞാൻ വന്നിട്ടില്ലേ വന്ന് കാണാന- നമുക്ക് അവസരം കിട്ടിയിട്ടില്ല
ആഹ് ഇപ്പൊ നമ്മള് എന്താ- ബാത്റൂ ആണിപ്പോൾ ഭയങ്കര മൊഞ്ചാക്കിയിട്ടെല്ലാം വെച്ചത് നമ്മള്- പൊറത്ത് ഒരു ബാത്റൂം ഉണ്ടായിരുന്നു പണ്ട് അപ്പൊ ആ ബാത്റൂം- ഇപ്പോൾ ഉള്ളത്തെ ബാത്റൂമുമായിട്ട് രണ്ടും കൂടെ പൊട്ടിച്ചിട്ട് ഒരുമിച്ചാക്കുകയാണ് ചെയ്തത് അപ്പോ ഇപ്പോ കറക്ക എല്ലാം ഫും ഫും പൊളിച്ചിട്ട് പുതിയ ഇതുപോലെ ആക്കി ഇള്ള വീടെന്നെ ഒന്നും കൂടെ ഉം
ഹെലോ
വിചാരിക്ക്ന്ന്ണ്ട് അപ്പൊ അതിപ്പോ വെച്ചി ചില ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ നടന്ന്ട്ട്ണ്ട് ടൈൽസ്ക്കെ മാറ്റി ഒരു പച്ച കളറ് ടൈൽസ് പണിപ്പാെ വെജ്ജ
ഇക്ക് ചെലവ് കാെറഞ്ഞ രീതിയില് കാെറച്ച് വർക്കൊക്കെ ചെയ്യണംന്ന് ഇണ്ടായിരുന്നു അപ്പ ഇങ്ങളെട് ഇപ്പ എന്തെങ്കിലും ഐന്ള്ള പറ്റിയ മാർഗങ്ങള് പർഞ്ഞ് തെരാണ്ടൊന്ന് നോക്ക് നോക്കാൻ വേണ്ടീട്ടേര്ന്ന്
ആഹ് അനക്ക് പിന്നെ നാന് ആഹ് ഇതില് ഞാന് അധികം അങ്ങ് പാെരേല് ഇങ്ങനെ പറയുമ്പാെന്നും അങ്ങനെ അങ്ങ് ഇതാക്കലില്ല അസംസാരിക്കലും എനക്ക് അങ്ങനെ ഐഡിയാസ് ഒന്നും ഞാനഅങ്ങനെ പർഞ്ഞാെട് മക്കളൊന്നുഇല്ല ഇതൊക്കെ കാര്യങ്ങള് എല്ലാം ചെയ്യ്ന്നത് ഉമ്മയാ ഉമ്മാക് ഇക്ക് കാെറേ ഐഡിയാസ് അറിയേര്ക്കും പിന്നെ ഉമ്മാക്ക് പിന്നെ കാെർച്ച് പറയാൻ മടിയേര്ക്കും ഉപ്പാനോട് പർഞ്ഞിട്ടെണീക്കും ഉപ്പാക്ക് ഇഷ്ടപ്പെൂലെ എന്ന് വിചാര്ച്ച് ത്ത് മെല്ലെ ഇങ്ങനെ ഇങ്ങനെ ഞങ്ങളെക്കെ ഏൽപ്പിക്കും പറയാൻ വേണ്ടീറ്റ് അതാ ഞങ്ങള് ഇങ്ങനെ പർഞ്ഞിട്ട് ഉപ്പാക്ക് തോന്നിയാ പിന്നെ പെട്ടെന്ന് ചെയ്യും തോന്നിയിട്ടില്ലെങ്കി പിന്നെ എന്തെങ്കിലൊക്കെ ഉരുട്ടി ഉരുട്ടി കളിച്ച് കൊണ്ടാേവും അപ്പൊ പെട്ടെന്ന് അങ്ങ് തോന്നി പോയിട്ട്ണ്ടെങ്കിൽ അത് എത്ര എടങ്ങേറാന്നെങ്കിലും എല്ലാം അന്നെന്നെ അങ്ങ് ചെയ്തങ്ങ് തീർക്കും അങ്ങനെ അങ്ങ് റെഡിയായി ആ പിന്നെ എന്റെ എന്നാ ഉമ്മാന്റെ ആങ്ങള ഏഹ് ഉമ്മന്റെ അങ്ങളന്റെ മോന്ണ്ട് അപ്പൊ ഓര് ഇതാണ് എഞ്ചിനിയറാണ് ഇപ്പോര വഴിയാണ് നമ്മള് ഇത് ചെയ്തത് ഓരാേണ് ഐഡിയ ഒക്കെ പർണന്നത് വാണെങ്കി നിങ്ങക്ക് ഞാന് നമ്പറ് അയച്ച് തെരാ നിങ്ങള് ചോയിച്ചാ മതി എന്താ ചെയ്യെണ്ടേ
തെരാഅവരോട് ചോയിച്ചിട്ട് ഒന്ന് ചെയ്യാംവാണ്ടി തെരു നമുക്ക് സാധാരണ ഒന്ന് ആഹ് സാധാരണ ഒര്ചെറിയൊരു കുഞ്ഞു വീടാണ് രണ്ട് റൂമും എന്താണ് ഉള്ളിലൊരു ബാത്റൂമും സിറ്റ്
ഇക്ക നല്ല അടിപൊളിയാക്കീറ്റ് ഇപ്പത്തെ ഇപ്പൊ ഓവ് വെച്ച ചെറിയ വീടാണെങ്ക് തന്നെ നല്ല ഇന്റേർവ ഇന്റീരിയർ വർക്ക് ചെയ്തിട്ട് അടിപൊളിയാ ക്കി ഇട്ക്ക്ന്ന്ണ്ടല്ലോ എല്ലാരും ചെറിയ വീട് എന്ന നല്ലണം മോഡിഫൈ ചീത് മൊഞ്ചാക്കി എത്ക്ക്ന്ന്ണ്ട്
അങ്ങനെ ഒര് ആഗ്രഹത്തിലെന്നേണ് എല്ലാ സൗകര്യങ്ങളും കൂടിയ ചെറിയൊര് വീടാക്കീറ്റ് കിട്ടണംന്ന്ണ്ട് ആഗ്രഹത്തിലെന്നേണ് ഉം
ആഹ് അങ്ങനെ യതാക്കിയാ മതി ചെറിയൊരു വീടെന്നെ അടിപൊളിയാക്ക്ന്ന രീതിയില് കർട്ടനും കാര്യങ്ങളൊക്കെ നല്ല വൈറ്റ് എല്ലെങ്കില് ഒരു ക്രീം കളറ്ള്ള കർച്ചനും കാെറച്ച് കട്ടിള്ള കറ്ട്ടനാെക്ക ആവുമ്പൊ നല്ല സ്റ്റാൻന്റേഡ് ഐറ്റ്ള്ള ഒരു ലു ക്ക്‌തോന്ന്ക്കും അപ്പൊ ആയൊരു ഭംഗി ഫുള്ളായി റ്റ് വീട്ന് കിട്ട്ന്നാണെങ്ക് തന്നെ നല്ല സ്റ്റാൻഡേർഡ് കീപ്പിയ്യാനും പിന്നെ നല്ലൊരു വൃത്തിയും മെനയെക്ക്ള്ള ഒരു വീടായിട്ടും തോന്നും നമ്മള് പെെന്റെക്കെ പിന്നെ എല്ലാരും വൈറ്റ് എന്നേണ്ലടി ഖത് നെ അത് നേക്കാട്ടിലും നല്ലതൊന്നും ആ വേറെഇല്ല അതെന്നേര്ക്കും വീടിന് ഏറ്റവും നല്ലത് ആഹ് കാര്യങ്ങളെക്കെ ശ്രദ്ധിച്ച് ഓരോ ചെറ്തും ആഹ് ഭയങ്കര വെല കൊട്ച്ച്ട്ട്ള്ളതൊന്നും വാങ്ങിക്കണ്ട ലേറ്റ് കാര്യങ്ങളെക്കെ കാെറച്ചൂടിം മോഡലൈറ്റ്ള്ളെ ചെറിയ ഉം പൈസക്ക്‌ കിട്ട്ന്നതൊക്കെ ഇണ്ടാവും ഹാൾലെക്കെ തൂക്കിയിട്തില്ലേ നമ്മളെ കാെറച്ച് വല്യെ ലൈറ്റെക്കെ ആഹ്
ആഹ്
ആഹ് അങ്ങൻത്തതൊക്കെ താക്കിയാ തന്നെ അടിപൊളിയാവും വീട്
ആഹ് പിന്നാെര് വെള്ള തീമാെക്കെ കിട്ടാൻ വാണ്ടി റ്റ് നെലത്ത് ഇള്ളതും ടൈൽസും എന്താണ് പെെന്റാെക്കവൈറ്റ് റ്റെന്നെെന് വെള്ളായിട്ടെന്നേണ്
ആഹ് ഇപ്പൊ പിന്നെ കൊറേ സംവിധാനങ്ങള് ഇണ്ടല്ലോ എ ഈ ഒക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന്ണ്ടല്ലോ നമ്മളിങ്ങനെ അടീല് വെള്ളം പോലെ തോന്നിക്കുന്ന രീതീല് ഗ്ലാസിട്ടിട്ട് ആ അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ, ആ അപ്പൊ അതിന് അത് നല്ല ഒരു ഗ്ലൈസിങ് തോന്നിക്കൂലേ നെലത്ത്
ആഹ്‌ ആഹ്‌
അപ്പൊ അങ്ങൻത്ത കാര്യങ്ങളൊക്ക പിന്നെ വാഷ്വേസിപ്പ അടുത്ത് മാറ്റിയിട്ട്ണ്ടായിര്ന്ന് അപ്പൊ ഇപ്പ പ മൂടല്ന്ന് പറയുമ്പോ ഇങ്ങനെ വയ് വട്ടത്തിൽ കൊർച്ച് വല്ല്യ നീളത്തിലുള്ളതുപോൽത്തൊരു വാഷ് വൈസല്ലേ അപ്പൊ അങ്ങൻത്തത് വേണെന്നും പർഞ്ഞ് കൊറെേ നട്ന്നു, മ്മാക്ക് സ്വർണ്ണ കളർല്ള്ളതായിരുന്നു വാണ്ടെ, ഗോൾഡൻ കളറ് അതൂണ്ട് നോക്കുമ്പോ അതിന് ഭയങ്കര പൈസയാന്ന് പർഞ്ഞ്
ആഹ്‌ അപ്പപിന്ന ഞമ്മക്ക് അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവുലെ
ആഹ്‌ എന്നിട്ട് വെള്ള കളറില്ള്ളത് വാങ്ങിച്ച് അത് വെച്ചിട്ട്ണ്ട് ഉം കണ്ണാടി കാര്യങ്ങളൊക്കെ വെച്ച് പൂക്കള് ചെടികള് പിന്നെ എത്ര വാങ്ങിയാലും മതിയാവൂല, പ്ലാസ്റ്റിക്കിന്റെ തന്നെ ആഹ്‌ അങ്ങൻത്തത് കൊറേ വാങ്ങിവെച്ചിട്ട്ണ്ടിപ്പൊ
ഓൺലൈനായിട്ടൊക്കെ ഞമ്മക്ക് മേടിക്കാനൊക്കെപ്പ കൊർഞ്ഞ പൈസക്ക്‌ വേടിക്കാൻ കിട്ട്ണ്ടേലൊ
ക്ക പോലെ തോന്നിക്കുന്ന വല്യ വല്യ ഇത് ചട്ടീല് വെച്ചിട്ടുള്ളതൊക്കെ രണ്ട് മൂന്നെണ്ണം വാങ്ങിട്ട് ങ്ങ്ങൊക്കെ വെച്ചി ട്ട്ണ്ട്, ഓരോ മൂലക്കും വീടിൻ്റെ അതാവുമ്പോം പിന്നെ നനച്ചു കൊടുക്കണ്ട ആവശ്യമില്ല
ആഹ്‌ ശെരിയാണ് കാണാനും ഭംഗിയാണ് പെട്ടെന്നൊന്നും കേടു വന്ന്പ് പോവുല്യ, പിന്നെ സ സാധാദ്യകുമ്പോ ഞമ്മള് നോക്കി ക്കില്ലെങ്കി അത് നശിച്ചു പോവും പിന്നെ. അമ്മള് ആദ്യം മുതലേ തുടങ്ങണ്ട അവസ്ഥേണ്
ആഹ്‌, അതും ഒരു കാലത്ത് കൊറോണ കാലത്ത് ഫുള്ള് ഇതായിരുന്നല്ലോ
അ സമയത്തെല്ലാരും ആഹ്‌ അസമയത്ത് എല്ലാർക്കും അത് അതന്നേ- വല്ലാരുടെയും പണി, അപ്പാ സമയത്തൊക്കെ എല്ലാ വീട്ടിലും ന പച്ചക്കറി ആയി ലും ചെടികളായാലും എല്ലാ നന്നായിട്ട്ണ്ടായി അന്ന് കെല്ലാരും അതിനു വേറെ വേറെ പണികളൊന്നും ഇല്ലായിരുന്നു
ക്കെ ഓരോന്ന് പർച്ച് കൊണ്ടുവരേര്ന്നു ഉമ്മ എല്ലാ വീട്ട്ന്നും മൂന്ന് ചെ ടികളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടൊന്ന് മൊഞ്ചാക്കെക്കല് അങ്ങൻത്തോരോരോ കളികള്ണ്ടായിരുന്നു
ഇവിടെ ചെടികളും, ഇവിടുത്തെ ഉമ്മയും അങ്ങനെന്നെ, എവിടെ ചെടിക കണ്ടാലും വിടൂല എവിടെണ്ടെ ലു അപ്പൊ കൊണ്ടുവന്നിട്ട് വീട് മൊത്തം ചെടിയാണ് ഞാ പ്പളും പറിംത് കാട് പോലെ വളർന്നാണ്ന്ന് പറിം അപ്പ പിന്നെ അതവിടെ നിന്നോട്ടെന്ന് പറയും അപ്പം ഉം പിന്നെ കാശ് കൊടുത്തും വേടിക്കും, ചെടി നെകൊണ്ട് വയങ്കര ഭ്രാന്ത
ആഹ്‌ ചെടികളിപ്പം വല്ലാണ്ട് അധികായിട്ട് കാടുപോലെ ആയിട്ട്ണ്ടെങ്കില് പാമ്പ് കാര്യങ്ങളൊ ക്ക ഭയങ്കര ശ്രദ്ധിക്കണ്ടേരും എനിക്ക്അന് ക്ക്ങ്ങ ‌ പേട്യാണ് പാമ്പൊക്കെ ണ്ടാവോ ന്ന് വിചാരിച്ചിട്ട് ക്ഷെ പൊർത്ത് വെക്കുന്നതും അത് ച്ച പച് ക്കറികള് അങ്ങൻത്തെ കാര്യങ്ങളൊന്നും കുഴപ്പല്ലാതെ ക്കെ നൻച്ചൊടുക്കല് കൃഷി ചെയുന്ന പോലെയക്കെ അതൊക്കെ എനിക്കിഷ്ടാണ് ഏഹ്‌ ഫ്രൂട്ട്സ് കാര്യങ്ങളങ്ങൻത്തെ ചാമ്പക്ക പേരക്ക മാങ്ങ അങ്ങൻത്തൊക്കെ ഉണ്ടാക്ക്ന്നൊക്കെ ഭയങ്കര ഇഷ്ട പക്ഷെങ്കി ഉള്ളിലേക്ക് ചെടികള് വെക്കുന്നുന്നത് ഒരു പേടി
ആഹ്‌ അത് വടെ വീട്ടിലുണ്ട് വടെങ്ങ പഴേ മോടല് വീടാണ് നന്നർച്ച് പറമ്പൊക്കെ ഒരുപാട് പറമ്പ്ള്ള വീട് അപ്പല്ലാം പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഉള്ള മരങ്ങളൊക്കെണ്ട്. ഒരു കൊച് ച്ച് കുഞ്ഞി ഒരു വീട് ഇപ്പത്തെ മോഡൽനനുസരിച്ചൊരു വേണന്ന് ള്ളൊരു ചിന്ത വന്നു തോണ്ടാണ് വീട് പണി തൊടങ്ങെ, അത് കടം ഒന്നും ഇല്ലാതെ കൊറഞ്ഞ പൈസടെ കാര്യത്തില് ചെയ്യാന്ന് വേണ്ടീട്ട്
ആഹ് ആഹ് അത് നല്ലതാണ് അങ്ങനെ ചെടികളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ പിന്നെ നമുക്ക് നല്ലൊരു അന്തരീക്ഷം കിട്ടും ചെടികളൊക്കെ കൊറേ ഉണ്ടാകുമ്പോ നല്ല തണുപ്പുള്ള ഒരു ഇത് കിട്ടും
ആഹ് അങ്ങനെ പൂന്തോട്ടം പച്ചക്കറി ഒക്കെണ്ടെങ്കി ഞമ്മക്ക് മനസ്സിന് ഒരു ടെൻ മനസ്സിനൊരു ഇത് വരുന്ന സമയത്ത് നമ്മക്ക് അവിടെ പോരന്നൊരു സമാധാനെക്കെ കിട്ടും അതൊക്കെ ശരിയാണ്
അതന്നെ എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കാലം ന്ന് പറഞ്ഞ മഴക്കാലാണ് അപ്പൊ ആ സമയത്ത് ചെടികൾ എടുത്ത് പോവും ഇങ്ങനെ മഴ പെയ്യുമ്പം അത് കണ്ടിരിക്കാനും കേട്ടിരിക്കാനൊക്കെ ഇൻക് ഭയങ്കര ഇഷ്ട അപ്പോ അന്നേരൊക്കെ നല്ല രസാ പിന്നെ വെയില വെയിലുള്ള ഭയങ്കര വെയിലുള്ള സമയത്തും പിന്നെ ചെടികളൊക്കെ ഉണ്ടാവുന്ന വീടുകളിലാണെങ്കില് നല്ല സമാധാനവും ഒര് തണുപ്പൊക്കെ ഞമ്മക്ക് ഫീല് ചെയ്യും ഉം ഉം
പിന്നെ ഇപ്പ ഓണത്തിന്റെ സമയത്തൊക്കെ പൂക്കളം ഇടാനു ഞമ്മള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പൊറത്ത്ന്ന് പൂവടിക്കേണ്ട ആവശ്യൊന്നുല്ല
ആഹ് അതന്നെ എത്ര പൂവാണ് നമ്മള് പൈസയും കൊടുത്ത് വാങ്ങിക്കുന്നത്
ഉം അത് ഞമ്മെ വീട്ടിലെന്നെ നനച്ച് ന നട്ട് നനച്ചുണ്ടാക്കുമ്പോ അതിനൊക്കെ ഒരു സമാധാനണ് നമ്മളവിടെ ഒക്കെ നമ്മുക്ക്ങ്ങനെ പൈസ കൊറച്ച് കൊണ്ടുവരാള്ളത് പക്ഷേ
പിന്നെ കൃഷിന്നാണെങ്കിൽ ഒരുപാട് രാസവളങ്ങള് ഉപയോഗിക്കാത്തൊക്കെ നമുക്ക് കി ട്ടി നമ്മളെ ആരോഗ്യത്തിനെ എല്ലാം നോക്കാൻ പറ്റും
ഇവിടെ വീട്ടിലൊക്കെ സവോള വെളുത്തുള്ളി ഒക്കെ മാ ത്രേ കാശ് കൊടുത്ത് വേടിക്കുള്ളൂ പച്ചമുളക് തക്കാളി ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ എപ്പളും വീട്ടില്ണ്ടാവും ഉപ്പാക്കും ഇമ്മാക്കും ഒക്കെ ഭയങ്കര ഇഷ്ടാണ് അതിന്റെ കൂടെങ്ങനെ
ആഹ് അത് നല്ലൊരു കാര്യാണ് എനിക്കും ഇഷ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ
ആഹ് അത്‌
ഉം പിന്നെന്തല്ലാം കെടക്കാൻ സമയായില്ലേ
ആഹ് എന്നാ ശരിയാ എന്ന പിന്നെ വിളിക്കാ
ആഹ് എന്നാ ശരി ഞാൻ വേണങ്കില് എഞ്ചിനീയറിന്റെ നമ്പറ് അയച്ച് തരാ കസിന്റത് അവരെ വിളിച്ചിട്ട് ഐഡിയ ഒക്കെ ചോദിച്ചിട്ട് നിങ്ങള് അടിപൊളിയാക്കി ചെയ്യ്
ആഹ് ആയിക്കോട്ടെ എന്നാ ശരി